ക്ക് ഉണ്ടോ
ഹലോ ഹലോ
കേക്കാവോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ആഹ്
കേക്കുന്നുണ്ട് കമ്പിളിപൊതപ്പ് കേക്കുന്നുണ്ട് പിന്നെന്താണ് വേറെ വേറെ വേറെ എന്തൊക്കെയാ
ആഹ് അങ്ങനെ നമ്മക്ക് ആ ഇങ്ങനെ അത്യാവശ്യം വേണ സാധനങ്ങളൊക്കെ നമ്മള് വീടിന് മുറ്റത്ത് തന്നെ കൃഷി ചെയ്യും
അതയല്ലേ ഉം എന്തായാലും പ്രകൃതിയോട് അടുത്ത് മണ്ണിനോട് അടുത്ത് ജീവിക്കുന്നവരെ പോലെയുണ്ട് കേട്ടോ
ആഹ് അത് നമ്മള് എല്ലാം തന്നെ നമുക്ക് അങ്ങനെയാണ് കാര്യം അത് എല്ലാരുടെയും അങ്ങനെയാണ് ചെയ്യാ ആ അങ്ങനെയാണ് നമ്മള് ശീലം
അതയല്ലേ പൊതുവേ മ അവിടെ മൊത്തം അങ്ങനെയാണ് ശീലം എന്ന് തോന്നുന്നുണ്ട് അല്ലേ
ആഹ് മൊത്തം ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ നാടിന്റെ ഒരു ഏരിയ അങ്ങനെയാണ്
ആഹ് അതെയല്ലേ ആഹ് ആഹ്
ഒരൂ ഒരു പത്ത് ഏ പിന്നെ
ഉം
പത്ത് സെന്റ് സ്ഥലം അല്ലേ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരു മൂന്ന് സെന്റ് സ്ഥലത്തില് താമസിക്കുന്നവർക്ക് പോലും എല്ലാ സാധനവും ഒരു പാ ക്കറ്റില് അവര് ഒരു ഈ അരി മേടിക്കുന്ന ചാക്കിനകത്താണെങ്കിൽ പോലും എല്ലാം തന്നെ നട്ട് കുഴിച്ച് വെക്കും പച്ച മഞ്ഞള് ഇഞ്ചി
ഇഞ്ചി ആ ഇവിടെ എന്റെ ഉമ്മ അതൊക്കെ ചെയ്യൂട്ടാ പച്ചമഞ്ഞള് ഇഞ്ചി ആഹ് പച്ചമുളകൊക്കെ ടെറസിന്റെ മോളിലാണ് കേട്ടോ ടെറസ് കൃഷിയായിട്ടാണ് ഉമ്മ ചെയ്യണത് അതേപോലെ ചീര ചീരയൊക്കെ ഇല്ലേ ചീര ഒക്കെ ആഹ് അതൊക്കെ പക്ഷെ നമ്മള് ശരിക്കും എ ഉമ്മ പരിപാലിച്ചിട്ട് കൊണ്ട്‌ നടന്നുണ്ടാവണതാണേ പിന്നെ സാധാ പച്ച ചീര പറമ്പ് നറച്ചും ഉണ്ടാവും അതങ്ങനെ ഉണ്ടാവും അല്ലാതെ വേറൊള്ള ചുവന്ന ചീരയൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു കെയർ കൊടുത്താൽ മാത്രവേ ഉണ്ടാവുള്ളൂ എന്നാലും ഒരു സാമ്പാർ വെക്കാനുള്ളതൊക്കെ കിട്ടും. ഒരു വഴുതനങ്ങ പിന്നെ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവം വെണ്ടക്ക ത ക്കാളി പച്ചമൊളക് കോറച്ച്. കൊറച്ച് കൊറച്ച് ഇപ്പൊ കപ്പക്കെ ഇ പറഞ്ഞപോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് മൂന്നാല് മൂടൊക്കെ ഇണ്ടാവ്ള്ളൂ. അത് വെച്ചിട്ട് നമ്മക്ക് ഒരു ദിവസൊക്കെ രണ്ട് പ്രാവശ്യക്കെ സന്തോഷത്തില് വെക്കാം അത്രന്നെ. പിന്നെ ഇ മധുരക്കെഴങ്ങില്ലേ അതിന് എന്താ പറയാ അവിടെ കപ്പക്കെഴങ്ങോ മധുരള്ള കെഴങ്ങ്. മധുരുള്ള ഒരു കെഴങ്ങില്ലേ അതിന് എന്ത അവിടെ പറയാ അങ്ങനെ തന്നെയാണോ പറയ ഞങ്ങൾടെ ഇവടെ മധുരക്കെഴങ്ങിന് എന്താ പറയാ കോറച്ച് മധു
മധുര കെഴങ്ങന്നെ മധുര കെഴങ്ങെന്നെ.
ആ അതൊരു അത് ഒക്കെ കുഴിച്ചിട്ടുണ്ട്മ്മ പക്ഷെ അതൊക്കെ ഇണ്ടായി വരുമ്പോ ചെറീതായിരിക്കും പക്ഷെ അത് കിട്ടിക്കായ്ഞ്ഞാല് ഭയങ്കര സംതൃപ്തിയാണ് ഉമ്മാക്ക് നമ്മള് ഇണ്ടാക്കിയിട്ടാണല്ലോ കിട്ട്ണേന്ന്ള്ളത് അത് ശരിക്കുംന്താനർഞ നമ്മ ടെ മണ്ണിനത്ര വളക്കൂറില്ല അതോണ്ടാണ് അയിനങ്ങനെ വല്ലാത്ത ഗ്രോത്തൊന്നും വരാത്ത് പക്ഷേ ഈ കൊടം കൊടംപുളിയില്ലേ കൊടംപുളി കൊടംപുളിയൊക്കെ നന്നായിട്ട്ണ്ടാവ്ണ സ്ഥലാ ട്ടോ
ഉം ഉം ഉം ഉം
കൊടംപുളി ജാതിക്ക അങ്ങനെക്കെ നന്നായിട്ട്ണ്ടാവും ഇവടെ
അങ്ങനെ ജാതിക്കല്ലേ അവ്ടേ
ഉം ജാതിക്കാ ഞങ്ങക്ക് വല്ല്യേ പിടുത്തമില്ല
ഏ ഏലം ഏലം നല്ലണ്ടാവുല്ലേ
ആം
ഞാന് ത് വരേ ഏലക്കായടെ ശരിക്ക്ള്ള മരം പോലും കണ്ടിട്ടില്ലട്ടോ മരം അല്ല തയ്യാണ്ല്ലേ അത് ഒര് ശ്രബ്ബാണല്ലേ കുറ്റിച്ചെടി പോലെ
ഏന ഇല്ല ഏന ഇല്ല ഏന ഇല്ലേ മരമല്ലാ
അല്ലാ അടീന്നേങ്ങനെ വന്ന്ട്ട് ചെടി പോലെ നിക്ക്ണതല്ലേ ആ അതെ ആഹ് മ്മോള് ടൂറൊക്കെ പോവുമ്പോം പിക്നിക്കിനൊക്കെ പോവുമ്പോ കാണാം ന്നല്ലാതെ അങ്ങനെ വല്ലാ മ് വല്ലാതെ നമ്മള്ടെ വി ഈ നാട്ടിൽ ഇവിടെ ഈ ഭാഗ ത്തേലല്ല
ആ
ആ അങ്ങനെ ഓരോരോ നാട്ടിൽക്ക് അവര്ടെ എന്താ പറയാ അത് ക്ലൈമറ്റിനന്സരിച്ച്ട്ട്ള്ളത് ഇണ്ടാവാന്ന്ള്ളതാണോ സത്യം ഉം പിന്നെ വേറെന്താണ് രാത്രിയിലേക്ക് ഇഞ് വേറെ ഫുഡ്ണ്ടാക്കണോ
രാത്രിൽതേന്ള്ളതൊക്കെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്
അതല്ലേ ആ അപ്പൊ പിന്നെ കൊഴപ്പല്ല പിന്നെന്താ ഉം ഹസ്ബന്റ് വേഗം നേര്ത്തെ വീട്ടില് വര്ണ ആളാണോ
ആ അത് പിന്നേ ഞാന് ഏ ഒരു പ ത്ത് മിൻറ്റ് അല്ലെങ്കി അഞ്ച് മിൻറ്റ് കൂടുമ്പം വരും ഇവടെ അട്ത്താണ്
അതെല്ലെ ആഹ് അപ്പൊ അതാണ് നാല് കുട്ട്യേള്ന്ന് പറഞ്ഞത് അത് ശെരിയാ അപ്പൊ കറക്റ്റാ പിന്നെ എന്താണ് ആഹ് പിന്നെ വേറെന്താണ് വെക്കേഷ്നൊക്കെ കഴിയാനായി സ്കൂളിലേക്ക്ള്ള വീണ്ടും പ്രയാണം നമ്മൾ തുടങ്ങ്കയായി ഇഞ് അത് വരെക്കും കൊല്ലം കഴിയണം ഞ്ഞ് രണ്ട് മാസം വെക്കേഷൻ കിട്ടാൻ അതെ ഹ ഹ അതെ അത് സ്റ്റില് അത് നമ്മള് എട്ക്കാൻ വിചാരിച്ചാൽ നമ്മക്ക് കഴിയാത്ത പണികള്ണ്ട് പക്ഷെ നമ്മൾ എടുക്കെ ണ്ടാഎന്ന് വിചാരിക്ക്ന്നോടത്ത് നമുക്ക് പണികൾ കൊറയുന്നു. അത്രേ ഉള്ളൂ എന്റെ ഒരു കണ്ടുപിടി ത്തമാട്ടോ ഒര് വീടായിക്കഴിഞ്ഞാലെന്തോരം പണിയ്ണ്ട് നമ്മക്ക് കഴിയോ ഇല്ലാ അവടെ മാറോല തട്ട പ്പവിടെ മാറോലട്ട എന്തെങ്കിലും ചെയ്തോണ്ടരിയ്ക്ക പക്ഷെ നമ്മക്ക് റെസ്റ്റെട്ക്കണന്ന് നമ്മൾ വിചാ ച്ചാ മാത്രം നമ്മളത് വേണ്ടാന്ന് വെക്ക്ന്നു അത്രേ ഒള്ളൂ അല്ലെങ്കി ട്വന്റി ഫോർ അവേഴ്സ് പണിട്ക്കാന്ള്ളത് ഓരോരോ മനുഷ്യനുംണ്ടാവും ചെൽപ്പോ പിന്നെന്താണ് വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ
ങ്ങനെയൊക്കെന്നെ വിശേഷം സുഖവായിട്ടിരിക്കുന്നു, കേക്കത്തില്ലേ
ആഹ് ആഹ്‌ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് ഉം കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്
ആഹ്
ആഹ് ഓക്കെ ഓക്കേ, ആഹ് പെര്ന്നാളുമായി ബന്ധപ്പെട്ട്ട്ടുള്ള അവടെന്താണ് വേറെ നാട്ടില് മൊത്തം ന്തെങ്കിലൊക്കെ പരിപാടികള്ണ്ടാവോ അങ്ങനൊന്നുല്ല തോന്ന്ണ് ല്ലേ
ആഹ് അതെ അതെ അതെ അതെ നാട്ടിലെ പരിപാടികളാണല്ലോ. ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വേറെ ഈ വലിയ പെരുന്നാൾന് ചെറിയ പരിപാടികളൊക്കെ ഒള്ളു.
ആ ഒള്ളുലേ ആഹ് അത് പിന്നെ വെക്കേഷനുമായി വന്നത് കൊണ്ട് എല്ലാവർക്കും ഓൾറെഡി ലീവാണ്. അപ്പോ അതിന്റേതായ ഒരു പൊലിവ് നഷ്ടപ്പെടുന്നുണ്ടോന്നെനിക്ക് സംശയം നേരെ മറിച്ച് വർ ക്കിങ് ഡേയ്‌സിലൊക്കാണെന്നുണ്ടെങ്കില് ആവു പെര്ന്നാള് വരാണ്. ലീവാണ്ന്ന്ള്ളൊരുത് കിട്ടിയേനെ നമുക്ക് പിന്നെന്താണ് മോളൊണർന്നോ? മോള് ഒറങ്ങായിരുന്നുന്ന് പറയുന്നല്ലോ നേര്ത്തെ ഹെലോ ഹെലോ ഹെലോ
കേക്കാമോ?
കേൾക്കുന്നില്ലേ?
ആഹ് തിരുന്നാ മതി
ആഹ് മോള് ഒറങ്ങായിരുന്നന്ന് പറഞ്ഞല്ലോ ഒണർന്നോ?
അവള് എണീറ്റില്ല. അവള് ഉറങ്ങുവാണ് ഞാനെ യ്ന്റെ എടേലൊന്ന് ജസ്റ്റൊന്നെനിക്ക് പുറത്തേക്കൊന്നെറങ്ങേണ്ടി വന്നതുകൊണ്ട് പെട്ടെന്നെറങ്ങി ട്ട് ഇപ്പ തന്നെ വീണ്ടും കേറിയതെ അതെന്തോ ഒര് അന്നേരം മൈൻഡ് മാ
ആഹ് എനിക്ക് തോന്നി.
പെട്ടെന്നാത് ആഹ്
എന്തോ ഒരു തടസ്സം വന്നൂന്നെനിക്ക് തോന്നി ആഹ് ഞാൻ വിചാരിച്ച് മോ മോള് നന്നായി ' ആഹ്
ച്ചൻ വന്നൂന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പൊറത്ത് ആഹ് പിന്നെ ആരാന്നറിയില്ലായിരുന്നു വിളിച്ച് അപ്പറത്തൊരു കൊച്ച് അവിടെ ഒരു കൊ ച്ചു മോളുണ്ട് തൊട്ടടുത്ത് അപ്പ ഇവിടെ ഈ മൂന്ന് പേരുള്ളത് കൊണ്ട് അവള് ഓടി ഓടി വരും കളിക്കാനും എടുക്കാനും
അതൊക്കെ ആയിട്ട് അല്ലെ ആഹ് ആഹ്
ട്ടിയപ്പം അവിടെയും തട്ടി ഇവിടെയും തട്ടി അപ്പുറവും തട്ടി. ഷാനാമോ ഷാനാമോന്നും പർഞ്ഞോണ്ട് ഞാനെപ്പോഴും തൊർന്നിട്ടിട്ടിങ്ങനെ ഇരി ക്കുന്നുള്ളോണ്ട് മഴ വന്നപ്പങ്ങ് അടച്ചിട്ടതാ ജനല് അപ്പോ ഇവിടെ വാ കളി ഞാൻ വരുമ്പഴ്‌ത്തേക്കും കതകെ മുട്ടിട്ട് കുഞ്ഞോളുള്ളത് കൊണ്ട് കതക് അങ്ങനെ തുറന്നിടാറില്ല. അപ്പത്തേക്ക് ആ ജനലെ മുട്ടിട്ട് കാണാതെ വന്നപ്പഴ്‌ത്തേക്കും പുള്ളിക്കാരത്തി അടുക്കള വാത്ക്കെ വന്നു.
അതെലെ ഉം അതാണ് എനിക്കൊരു ആ എനിക്കൊരു ഒരു കൊറച്ച് നേരത്തേക്ക് ഇവിടെയോ റിലേ-
ആ റിലേ പോയി റിലേ പോയി റിലേ പോയിന്ന് പറഞ്ഞാൽ ആഗ്യം കാണിക്കണമല്ലോ അവര് വെച്ച് ആരേം ടോപ്പിക്ക് വേറെ ആയി പോവൊല്ലോന്ന് ഓർത്ത് തോണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് തട്ടിക്കുട്ടി പെരക്കാത്ത് കയറ്റി വിട്ടു. മൂത്തവള് തന്നേ ഉള്ളു ഇളയവള് അങ്ങ് പോയേക്കുന്നോണ്ട് മൂത്തോള് തന്നെ ഉള്ളൂ അപ്പൊ കുഞ്ഞോള് ഉറങ്ങുവ അയ്നഖത്ത്. അപ്പ അവര് രണ്ടും കൂടെ അവടിര്ന്ന് എല്ലാം പെൺപിള്ളേരായതു കൊണ്ട് അമ്മയും കൂട്ടി അച്ഛനും കൂട്ടി മെ യ്ക്കപ്പോ അത്രയും ബ്യൂട്ടീഷ്യനും സാരി ഉടുക്കലും ഉം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടി കളിലൊക്കെആയി
അപ്പൊ മൈലാഞ്ചി ഇടലൊക്കെ എൻ ഉണ്ടാവൊലൊ പെരുന്നാളായി കഴിഞ്ഞാ.
ഇപ്പ എനിക്കൊരു വല്യ ഒരു ടാസ്ക്കാണത്.
അതെലേ ആ പക്ഷെ
ഭയങ്കരമായ ഒരു ഭയങ്കരം ന്ന് പറഞ്ഞാ അതെനിക്ക് പറഞ്ഞ് പറഞ്ഞ് എനിക്കതിന്റെ ബുദ്ധിമുട്ട് പ മറ്റൊരാളെ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല എനാന്ന് ചോദിച്ചാ ഞാന് മൂന്ന് ട്ട് ഇടീപ്പിക്കും ഇടണത് തുണിയേലും ഉടുപ്പേലും മുഴുവൻ ആക്കും
ആക്കും ല്ലേ ആഹ് ചെറിയ കുട്ടികളെല്ലേ
അതെന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഓരെ- ആഹ് ഇത് കുഞ്ഞു പിള്ളേർ കൊന്നും വെച്ചോണ്ടിരുന്നാ ലാ പറ്റത്തില്ല
അതെ മ്മ്
പിന്നെ പനി പിടിക്കും തണുപ്പല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് പെട്ട- പെട്ടന്ന് കളറ് വരുന്നത് പിടിച്ച് എങ്ങനെലും മുക്കിയിട്ടാ അത് തലയിലും മേത്തും ബാ- ബാത്റൂമിലും എന്റെ ഉടുപ്പേലും തുണിയേലും എൽ-
എന്തത് ആക്കും ആഹ് അവന്റ പഴേ ഡ്രസ്സ് ഇടിപിക്യ- മൈലാഞ്ചിട്ടൊട്ക്ക അങ്ങനെ ചെയ്യണ്ടി വരും.
ആഹ് അതെ പക്ഷെ അത് ഡിസൈൻ വെച്ചു ചെയ്തെങ്കി പോലും ഇവർക്ക് എപ്പഴും എപ്പഴും ഇത് വേണം.
അതെ ലേ
ഇത് ഇല്ല എന്ന് പറഞ്ഞാ ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ.
അതനെ ഗേൾസിന്റെ ഒരു ആഗ്രഹല്ലേ അത് അത് അവരുടെ ഒരു അവകാഷാണ് മൈലാഞ്ചി
അവകാഷം ആയതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഓൺലൈനിന്ന് അൻ- അഞ്ച് മേടിച്ചിട്ടുണ്ട്
ആഹ് അത് നന്നായി ഇപ്പോ മൂന്നാൾക്കും ഇട്ട് കൊടുക്കാലോ
മുക്കിയിട്ട് അങ്ങോട്ട് ഇടുക ഇത് ഇട്ടിട്ടിട്ടിട്ട് വരുന്ന അനുസരിച്ച്.
ആഹ് ഓരോ ഭാഗം പോയിട്ടുണ്ടാവും ല്ലെ
പോയി ന്നമ്മടെ തലയിൽ തൂത്തു അടുത്ത ആളെ പിടിച്ചു എടുത്തുന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളാവുന്നത്.
അതേ
ആഹ് അപ്പ ഇത്തവണ ഞാൻ ഏതായാലും ഒരു പരിപാടി ചെയ്തു അച്ച് മേടിച്ചു അച്ച് മേടിച്ചിട്ട് മു- മുക്കി ഇട്ട് വെരല് വഴി തൊട്ട് സർവരത്തോടേം ഇടുവാണെന്നെങ്കില്
ആഹ് ട്രൈ ചെയ്ത് നോക്കിയൊ എന്നിട്ടത്.
ഇല്ല അച്ഛും വന്നിട്ടില്ല അപ്പം ഈ പെരുന്നാൾ കഴിഞ്ഞാലെങ്കും അച്ചു വരോ എന്നുള്ളതാ എന്റെ സംശയം
അശ്യോ അപ്പൊ ഇത്തിരി നേരത്തെ ഓർഡർ ചെയ്യായിരുന്നില്ലേ?
ആഹ് അത് പക്ഷെ അത്ര അങ്ങ് ചിന്തിച്ചില്ല സത്യത്തിൽ അതാണ് സംഭവിച്ചത് ചിന്തിച്ചില്ലായിരുന്നു അവര് ഇരുപത്തിയഞ്ചാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത് ഇപ്പം ഇന്ന് ഇരുപത്തിഞ്ച് വരേണ്ടതാ പക്ഷെ ഇന്നും ഇന്നലെ ഒന്നുംന്നലെ ഒന്നും വന്നിട്ടില്ല അപ്പൊ എന്റെറെ ഒരു കറക് റ്റ് വെച്ച് നോക്കുമ്പം നാളെ നാളത്തകഴിഞ്ഞോ എത്തിപ്പെടും
അല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് അവരെ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക ക്ക്യ അപ്പൊ ഒരു പറയും
അതെ മഴയത് കാണിക്കുന്നുണ്ട് സിഗ്നല് മഴയുടെ ഒരു ബു ബുദ്ധിമുട്ടൊണ്ട് ശോ ഇങ്ങനെ എറ ആഹ് ആപ്പി കാണിക്കുന്നുണ്ട് ഇറങ്ങി കയറാനുള്ള മഴയുടെ ഒരു ബുദ്ധിമുട്ടും കൊണ്ടെ ആഹ് പിന്നെ ഭാഗ്യപരീക്ഷ ക്ഷണം പോലെ ഇനിപ്പം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് രണ്ട് പൂവും കയൊക്കെ ഒക്കെ വേടിച്ച് വരച്ച്ഈ പ്രാവശം അങ് ഏതായാലും തരുമല്ലോ
അതെ ആഹ് ശരിയത്
ഉം മയലാഞ്ചിയുടെ ടച്ച അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ അതിന്നച്ച തന്നെ ഇവരിടാ തുടങ്ങി അല്ലെങ്കി ഇവര് നോക്കാൻ തുടങ്ങിയവരാണങ്കി നമുക്ക്‌ കുഴപ്പല്ല
കുഴപ്പില്ല ഇത് മൂന്നു പേരും ഒരുപോലെ ചോദ്ദിക്കും ണല്ലല്ലേ അത് ശരിയാ
യ്യേ ലാങ്ങാനും കളർ വന്നിട്ട് അടു മറ്റാടെ കയ്യേൽ ഇച്ചിരി കളർ കുറഞ്ഞു പോയാൽ അത് അതിലും വല്യ തലവേദന ആഹ് അതോണ്ട്
റ്റൊ എന്നുള്ളത് അവർ ശ്രദ്ധിക്കൂല അവർക്ക് കളർ കുറഞ്ഞതേ അവർ ശ്രദ്ധിക്കൂ
കഴുകി കളഞ്ഞിട്ട് പെട്ടെന്ന് കളറാ കഴുകി കളഞ്ഞാലും കളറാകാൻ വേണ്ടി ട്ടാണ്
ആഹ് ആഹ്
പെട്ടെന്നുള്ള ഈ മൈലാഞ്ച് നമ്മൾ ഈ കളർ മൈലാഞ്ചി ഇടുന്നത് അത് ഭയങ്കര കെമിക്കൽ ആയത കൊണ്ട് അതും ഭയങ്കര പാടാ
അതെ അത് ഡേഞ്ചറണ ചില കുട്ടികൾ കേിട്ടില്ലേ പൊള്ളിറ്റൊക്കെ ബുദ്ധിമുട്ടായിങ്ങനൊക്കെ പറണേക്കാലോ
അതെ അതെ എങ്കി കട്ട് ചെയ്തിട്ട് വിളിച്ചോളൂ
ആഹ് ഓക്കെ ഓക്കെ ശരി ശരി